ആഹ് കേക്കാം കേക്കാം.
അഹ്ഏഹ് എന്തൊക്കേണ്ട് വർത്താനൊക്കെ?
ഓഹ് സുഖം.
അഹ്ഏഹ്. എന്താ പണി ഉച്ചക്ക് കെടന്നിട്ടൊന്നുല്ലേ?
ഇല്ലില്ല ഞാൻ ഫോണിലെ റീലൊക്കെ കണ്ടോണ്ട് കെടക്കാണ്.
ഏഹ്. കെടത്തൊന്നില്ലേ ഉച്ചക്ക് പറഞ്ഞ മാതിരി ഉറങ്ങൊന്നുല്ലേ.
ഏയ് ഇല്ലില്ല, ഇപ്പം വെക്കേഷനായോണ്ട്
ആഹ് ആഹ്. ഏഹ് ഞങ്ങളൊക്കെ പർഞ്ഞാ പൊതുവേ ഞാനൊക്ക ഉച്ചായാ കെടക്കും. ഇൻക്കാ ഒര് പത്ത് മിൻറ്റാണ്ട് ഒറങ്ങീട്ടില്ലെങ്ക് ഭയങ്കര ഗതിയേടാ. അഹ് ചെലേപ്പ ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ ആഹ് ഇങ്ങക്ക് പിന്നെ ക്ലാസ്സില്ലോണ്ട്ല്ലേ ഒർക്ക്ങ്ങനെ ഞാഹ് അങ്ങനാവുമ്പോ പറഞ്ഞാതിരി കഴിയൂല്ലല്ലോ.
ഉം
മൊബൈലിലും തോണ്ടിയിരിക്കാ. എന്താ മഴൊക്കെണ്ടോ?
ഇല്ല ഇന്നലെ ഇണ്ടായിരുന്നു, പക്ഷേ ഇന്ന് പ്പം നല്ല വെയിലാണ്.
ങാഹ് ഇന്ന് നല്ല വെയില്ലെന്നെ എല്ലോട്ത്തും. ഇപ്പൊന്ന് വിളിച്ചോലോടൊക്കെ ഞാൻ ചോയ്ച്ചപ്പൊക്കെ എല്ലാരും വെയിലാണ് പറയ്ണ്ട്
അവടെ മഴയാണോ
അല്ല ഇന്നിവടെ നല്ല വെയിലാ
ആഹ്
ക്ഷെ കാലാവസ്ഥ രാവിലെ കണ്ടാ മഴയാന്ന് വിചാരിച്ചീന്നു പക്ഷെ കൊർച്ച് കഴിഞ്ഞപ്പോ കാലാവസ്ഥ മാറി പറയും നല്ല വെയിലാ
ഉം ഉം
എന്താ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ റീലും കണ്ടിരിക്കേക്കാരം ല്ലേ
ആഹ് അതെ അതെ ഞങ്ങള് പൊർത്ത്ന്നാ ത് ഫുഡൊക്കെ കഴിച്ചേ ഇന്ന് സ്കൂള് തൊറക്കുവല്ലാര്ന്നോ അപ്പം അനിയനേം സ്കൂളിലൊക്കാക്കിട്ട് ഏ ഫുഡൊക്കെ കഴിച്ചിട്ടാ ഞങ്ങള് വന്നത്
ഏഹ് പൊർത്ത്ന്നേക്കാരം ഫുഡ്ഡോക്കെ കയ്ച്ചെ വീട്ടില് ഭ ഭക്ഷണം ണ്ടാക്കിണ്ടാവൂല
ഇന്ന് ഇന്നൊന്നും വെച്ചില്ല
ആഹ്
ഉം
പർഞ്ഞാതിരി ഫസ്റ്റ്ത്തെഡേ ആടെ ഹോട്ടലയ്ക്കാട്ടെന്ന്
ഏ
ഫസ്റ്റ്ത്തെഡേ ഹോട്ടലും അയ്ക്കോട്ടെ പറയാ ഫുഡേ അത് രെസാണല്ലോ
ഉം
എന്താന്ന്ട്ട് മ്മാന്റെക്കെ വർത്താനെന്താ
എന്തോ
ഉമ്മയുടെയൊക്കെ വർത്താനെന്താ സുഖല്ലേ യ്ച്ചാ
ആഹ് സുഖം സുഖം എല്ലാർക്കും സുഖം
ഏ എ അനിയൻ എത്രയിലാ
അനിയന് ഇനി എട്ടാം ക്ലാസ്സിലോട്ട്
എട്ടാം ക്ലാസ്സ്‌ല്ക്ക് ലെ ആഹ് ആഹ്
ഉം വടെ ചേച്ചി ഫുഡൊക്കെ കഴിച്ചാര്ന്ന്
ഒക്കെ കഴിച്ചു ഫുഡയ്ക്കല് കയ്ഞ്ഞു ഇഞ്ഞ്പ്പൊ അസർ ചായായീലെ ഇനി വൈകുന്നേരം മക്കക്കൊക്കെ ചായണ്ടാക്കലും അങ്ങനായി എന്താ ചെടിനോട്
ആഹ് മാരീഡാണല്ലെ
ആഹ് മാരീഡാണ് മൂന്ന് മക്കള്ണ്ട്
അഹ് ഉം
ചെടിനോടൊക്കെ ചെ ചെടിയൊക്കെ കുയ്ച്ചിടോയ്ച്ച
ആഹ് വെക്കും വെക്കും ഈ പൂവുള്ള തലേ വെക്കാൻ പറ്റുന്ന പൂക്കളുള്ള ചെടികളില്ലേ അതിനോടെനിക്ക് ഭയങ്കര അട്രാക്റ്റ്
ഹലോ
ഹലോ കേക്ക്ന്നില്ലേ
അതെ അ അ മാതിരി തലേല് വെക്ക് ഏ തലേ വെക്ക്ണ പൂവിനോടാ ഏറ്റുഷ് ടം പൂക്കളെ കൊണ്ട് പൂവ്ട്ണതാണ്ലെ എലച്ചെടികള് കൊണ്ട്ല്ലേ
എലച്ചെടികളോട് വല്ല്യട്രാക്ഷൻ ഇല്ല പക്ഷെന്റെ അമ്മ അമ്മയ്ക്ക് ഭയ്ങ്കരഷ് ജാമാക്കും
ഏ അമ്മക്കോ ഏ ആഹ് ആഹ് അത് ഞമ്മക്കൊക്കെ ഇഷ്ടണ്ടാകുമ്പൊ പർഞ്ഞാ മതി ടീ ഇങ്ങളും മക്കള് ഇങ്ങളും മക്കള് സഹായിച്ചൊട്ക്കോ അതൊ അമ്മ
ആഹ് ഞാനും സഹായിക്കും
ഏഹ് ചെടികളൊക്കെ കുയ്ച്ചിടാ അമ്മക്ക് കൃഷിം കാര്യങ്ങളൊക്കൊണ്ടോ?
ഇല്ല അങ്ങനെ കൃഷിയൊന്നുല്ലവിടെ പിന്നിവിടെ ഞങ്ങടെ വീടിന് ചുറ്റും റബ്ബറും തോട്ടൊണ്ട്
ആഹ് ആഹ്
ആ
ആ അത് എങ്ങനെ ഇങ്ങൾതന്നെ
ആ എന്റമ്മ തന്നെ വെട്ട്
തൻ തന്നെ യാ ഏഹ് അമ്മതൊക്കെ ചെയ്യും ലേ
ആഹ്
ആഹ് ആ പിന്നെപ്പമ്മക്ക് ചെടികളെ കൊണ്ടൊക്കെ കമ്പണ്ടാവോല്ലോ അങ്ങനെ നോക്കുമ്പൊ ചെടികളും ടബ്ബറും തൊക്കെ വെക്കുമ്പൊ അവടെന്നാ അൻക്കെന്നാ ക്ലാസൊട്ങ്ങ്ണ്
എൻകിനി ജൂലൈല് പോയാ മതി
ജൂലൈല് പോയാ മതിയോ ആഹ്
ഉം
എന്തിനാ പഠിക്ക്ണ്?
ഞാനിപ്പം ബി ടെക്
ബി ടെക്കൊ ഉം
ഉം
അപ്പത് വരെ ലീവാണ്
ആഹ് ലീവാണ് ഞങ്ങക്ക് കഴിഞ്ഞാഴ്ച കോളേജിൽ ആട്സ് ഉണ്ട്
ഏഹ്
ഉം
ഉം ഉം അപ്പർഞ്ഞാതിരി ലീവ് കൊർച്ച് കി ട്ടാഞ്ഞാലും വീട്ടിലൊക്കെ വന്ന്ക്കാനും എന്നും വന്ന് പോവാ ചെയ്യാ അതോ
ആ വന്ന് പോവാ അരമണിക്കൂറ് യാത്രയൊള്ളു
ഏ അരമ ഏഹ് അന്നാ പിന്നെ സുഖാണല്ലോ ചെലോ ഞങ്ങളവട്ത്തെ മക്കളൊക്കെ ഞങ്ങളവ്ടെടുത്തൊക്കെണ്ട് ചേച്ചിമാരൊക്കെണ്ടയ് ഓല് അച്ചായമ്മാരാണ് അവ്ടുത്ത മോളൊക്കെ പ്പോ പറഞ്ഞാതിരി പഠിക്കലോ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കലയ്ന്
ഉം എനിക്ക് അടുത്ത കോളേജിൽ തന്നെ കി, ട്ടി നല്ലകോളേജും ആയോണ്ട് കിട്ടിയെര്ന്ന് ഉം
ഉം ജോലിയൊക്കെ കിട്ടട്ടെ ഏതായാലും ഒക്കെ റാഹത്ത്പോലെ പഠിച്ച് നല്ല മിടുക്കിയായി വളരു പറഞ്ഞാതിരി അമ്മക്കും അച്ഛനൊക്കൊര് കൈത്താങ്ങാകാ പറേണത് അമ്മക്കൊക്കെ ഭയങ്കര സന്തോഷായിരിക്കുവല്ലോ അമ്മമാർക്ക്
ഉം നമ്മുക്ക് വേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നത് അവര്
ഏഹ് അമ്മമാര് പറയ്ണത് നമ്മളിപ്പോ ഒരു ജോലി നേടിയപ്പൊ ഇജ്ജക്കെപോ ജോലി നേടി കഴിഞ്ഞാല് അമ്മമാർക്ക്പ്പൊ അത്രീം സന്തോഷം വേറൊന്നും ഉണ്ടാവൂല്ലല്ലോ
ഉം അതാ അമ്മ അതെ അച്ഛനും അതെ
ആഹ്
ഉം
ഭയങ്കര ആശയായിരിക്കും ഇങ്ങള് മക്കളെ അത്രീം പഠിപ്പിച്ചതാക്കുമ്പോ ഒരു ജോലി നേടുമ്പോ ഓലെ കണ്ണില് കാണ്ണ ഒരു സന്തോഷം അതിന്നെ അത്രും വേറൊന്നും ഉണ്ടാവില്ലേ
ഉം
ഭയങ്കരതായിരിക്കും
ഉം ചേച്ചിക്ക് ജോലിയുണ്ടാ
ഇല്ലല്ല ഞാൻ ഹൗസ് വൈഫ്
ആഹ്
ഹൗസ് വൈഫായിരുന്നു
ഏഹ് നിങ്ങളൊക്കെ നേരത്തെ കല്യാണം കഴിപ്പിച്ചു വിടല്ലേ
ഞങ്ങളേല് ആഹ് അങ്ങനെന്നെയാണ് ന്നെക്കെ പതിനേഴാം വയസ്സില് അന്ന് പതിനെട്ട് വയസ്സന്നൊന്നുല്ല ഇപ്പൊക്കെ പതിനെട്ട് വയസ്സ് പത്തൊമ്പത് ഇരുപത് വയസ്സില്ലല്ലേ കുട്ടികളൊക്കെ കല്യാണം കഴിക്കുള്ളൂ ഞങ്ങളെ ഇന്നൊക്കെ കല്യാണം കഴിച്ചത് പതിനേഴ് വയസ്സിലാണ് പതിനാറ്തെ കൈ ആഹ് പതിനാറ് ഇങ്ങട്ട് കയ്യ്ണോള്ളു ഇൻക്കൊക്കെ ഞാൻ പ്ലസ് വണ്ന്ന് ന്നെ കല്യാണം കഴിച്ക്ണ് പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പ്ലസ് വണ്ണാണ് പക്ഷെ അന്നത്തെ കാലം അങ്ങനെണ് പക്ഷെപ്പോ എത്രായി പന്ത്രണ്ട്കൊല്ലായി പന്ത്രണ്ട് കൊല്ലം മുന്നെക്കെയർണാൽ ഈ പതിനെട്ട് വയസ്സിന്റെത് വന്നിട്ടില്ലല്ലോ അപ്പൊ അതോണ്ട് എന്താച്ചാല് ഞങ്ങളെ മുസ്ലിങ്ങളിലേക്കെ പ്രത്യേകിച്ചും പന്ത്രണ്ട് വയസ്സായി അല പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാ പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ പിന്നെ എപ്പളും കല്യാണാണ് അമ്മമാർക്കും അച്ഛമാർക്കും അതാണ് വിചാരം ആഹ് അപ്പൂത്തിന് വേഗം കല്യാണം കഴിച്ചു കൊടുക്കണംന്നുള്ളതീലായി ഇന്ക്കൊക്കെ വര്ണന്ന് ഒന്നും അറീല്ല പതിനാറ് വയസ്സില് നമ്മക്ക് എന്തറിയാനാ രാവിലെ ഞാൻ അതുപോലെ സ്കൂൾക്ക് പോകും പ്ലസ് വണ്ന്നൊക്കെ ആയിന്ന് രാവിലെ വണ്ടിവെരും നമ്മൾ നേരത്തെ മുന്നിലൂടെ വ റോഡുണ്ട് ആ റോട്ടില് വണ്ടി വന്നിട്ട് അയിൽ കയറിപ്പോക അമ്മക്ക് തിരുമ്പാനോ ഒന്നും അറീലെ ആ പ്രായല്ലേ ആയിട്ടുള്ളൂ
ഓഹ് അപ്പം പിന്നെ നമ്മുടെ ആഗ്രഹത്തിനൊന്നും ഒരു വിലയില്ലല്ലേ ഓഹ് ഇജ്ജ് ഒരു ജോലി മേടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിട്ടും കാര്യല്ല
ഏയ് അന്ന് ആഗ്രഹങ്ങള് പറയ്ണത് പിന്നെ ഞമ്മള് പറഞ്ഞ് കഴിഞ്ഞാലും ഏഹ് ഏഹ് കെട്ടിച്ചിട്ട് ഓല്ക്ക് പഠി പടിപ്പിക്കാൻ കഴിണെന്നുണ്ടെങ്കി ഓല് പഠിപ്പിച്ചോട്ടെ ഇങ്ങട്ട് വര്ന്നോട്ത്ത് ഇക്കൊ ഓല്ക്ക് അത്രയും താല്പര്യണ്ടാവുല്ല ഞാൻ പ്ലസ് ടു ഫുള്ളാക്കാൻ വരെ ഞാൻ ഞാൻ പ്ലസ് വണ്ണ് ഏതായാലും കുറച്ചായില്ലേ അത്ഞാൻ പ്ലസ് ടുന് പഠിക്കട്ടെ പ്ലസ ടു കൂടി ഫുകള്ളാ പ്ലസ് വണ്ണ്ത്തെ എസാം പിന്നെ പോയി എഴുതി പ്ലസ് ടു ഫുള്ളക്കട്ടെ ചോയിച്ച് ഇവിട്ത്തെ ഉമ്മന്നും അയച്ചില്ല അപ്പൊ ഇവിടൊന്നും ഓല് ക്കൊന്നും ഒന്നത് താല്പര്യ വയസ്സ് പ്രായം ചെന്നോലും അല്ലേ ഓൽക്കൊന്നും പഠിത്തംന്ന് പറയ്ണത് എന്തോ ഒര് പോലെയാണ് ഇപ്പളാണ് ഓല്ക്കൊക്കെ ബുദ്ധി വക്ക്ണത് ഇപ്പൊക്കെ ഇന്റെ ഹസ്ബൻഡ് പറയും ഇപ്പൂ പോയി പഠിച്ചോ പറിം ഞാൻ പറിം പഠിക്ക്ണില്ല അന്നൊക്കെ പഠിച്ച്ണ കാലത്ത് വിടണേനി ഇപ്പം മക്കളായിട്ട് അമ്മക്കൊര് നമ്മള് വീട്ടിത്തെ പണിയെടുക്കണം നമ്മളെ മക്കളെ കാര്യം സ്കൂള് കൊണ്ടാക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ജോലിക്ക് അല്ല നമ്മള് പഠിക്കാൻ പോക പറിണത് അതൊന്നും സേഫല്ല നമ്മളെ കൊണ്ട് കഴിയൂല പിന്നെ നമ്മളെ കൊണ്ട് കഴൂല പക്ഷെ അന്ന് പക്ഷെ അന്ന് നമ്മക്കും പറഞ്ഞ് കൊടുക്കാല്ല ബുദ്ധി നമ്മക്കും ഇല്ല ഇപ്പത്തെ മക്കളൊക്കെ പറഞ്ഞ ഞാൻ ഇപ്പളും എല്ലാരോടും ഞാൻ പറയ്ണ വക്കാണ് ഇരുപത് ഇങ്ങക്ക് ജോലി നേടിയിട്ട് നിങ്ങൾ കല്യാണം കഴിച്ചാൽ മതി അല്ലാതെ കല്യാണം ആരും കഴി ക്കണ്ട പറിം ഞാൻ കുട്ടികളൊടൊക്കെ പറയുന്നതാണ് പക്ഷെ നമ്മള് ഏതായാലും അങ്ങനെ പെട്ടു ഇനില്ല മക്കള് അങ്ങനെ പെടരുത് എന്നുള്ള ഇതിലാ അപ്പൊ പിന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാലേ ആണ് ഞങ്ങൾ മുസ്ലീങ്ങളിലൊക്കെ പാടുള്ളൂന്നാ നിക്കാഹ് കഴിക്കാനേ പാടുള്ളൂ
ആ ഈ നിങ്ങളെ യ് കല്യാണം കഴിപ്പിച്ച് വിടുന്നതെ നല്ല വയസ്സിന് നല്ല മൂപ്പുള്ള ആളുകളോടാണോ അതോ
ഏ ഏ അങ്ങനെയല്ല ഞങ്ങളെ ഒരു മൂന്ന് നാല് വയസിന് ഏജ്ല്ലൊലൊക്കെണ് ണ് അന്ന്പ്പോ ഇവല് ഇപ്പത്ര വല്യ പ്രായൊന്നുല്ല ഇവൽക്കും പിനാ ഇരുപത് ഇരത്തിരണ്ട് വയസ്സ് തന്നെ ആയിട്ടുള്ളു നമ്മള് പയനാറില് ആകുമ്പോ ഒരു ആറ് വയസ് ഒക്കെ കൂടുതല് വരും
ഓ അങ്ങനെ
ഉം അങ്ങനല്ലോലോട് തന്നെ കല്യാണം പക്ഷേ ആ പതിനാറാം വയസ്സില് ഞമ്മക്ക് വരുമ്പോ നമ്മക്ക് ഒന്നും അറിയില്ലല്ലോ നമ്മള് നമ്മളെ വീട്ടീന്ന് പോലും എനിക്കൊന്നും ആന്റെ വീട്ടിന്ന് പോലും ഞാനൊന്നും എടുത്തിട്ടില്ല ഒരു പണിയെടുക്കാതെ നമ്മൾ ഇപ്പൊ ഞാൻ പറയും ഇന്റെ എത്ര അറിണോല്ല് ആരു ണ്ടാവുല പറിം ഇന്റെമ്മ എപ്പളും ഇപ്പ ഇന്റെ കുട്ടിക്ക് അറിയാത്ത എത്തുല്ല അത് നമ്മളെ അനുഭവം നമ്മള് സ്വാഭാവികായിട്ടും നമ്മളത് പഠി ക്കും പിന്നെ നമ്മളൊരു ആരാന്റെ വീട്ട് വരുമ്പം നമുക്കൊരു പേടിം ബേജാറും വരും പക്ഷെ ഇൻക്കൊക്കെ അന്ന് ഭയങ്കര പേടിയായിരുന്നു എന്താ ചെയ്യേണ്ടി ഒന്നും അറി എന്താ വെച്ചാക്ക എന്നോടൊക്കെ ചിരി ചപ്പാത്തിയൊക്കെ പരത്താൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല പക്ഷെ നമ്മക്കെങ്ങനെ പര ത്തല് പോലും അറിയില്ല അതാ ഞാൻ പറിണത് ഇപ്പത്തെ സാഹചര്യം അന്നത്തെ സാഹചര്യം പോലെയാണ് പര പന്ത്രണ്ട് വർഷം മുന്നേണ്ന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തോനെല്ലാം മാതിരി തോന്നപ്പം പറിം
ഉം
ഇങ്ങളേലൊന്നും പിന്നെ അങ്ങനെയൊന്നും കല്യാണം കഴിക്കൂലല്ലോ
ഉം അതില്ല
ഇങ്ങളേലൊക്കെ പിന്നെ ജോലി ആയി കൊറച്ചായിട്ടൊക്കെയാണ് നിങ്ങളയിലൊക്കെ കല്യാണം കഴിക്കുള്ളൂ ങ്ങളയിലിള്ളെ പ്രത്യേകതേണ് പണ്ടക്കെ ആദ്യേള്ള പ്രത്യേകതേണത്
അതാ